എന്തുട്ടുണ്ട് വിശേഷം ആഹ് കേൾക്കുന്നുണ്ട് സുഖല്ലേ
ആഹ് സുഖാണ്
ചായുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് ചാ ചായൊക്കെ കുടിച്ച് കടിയൊക്കെ ഉണ്ടായിന്നു അപ്പോ അതൊക്കെ കൂട്ടി കുടിച്ചു ഇന്ന് ബോണ്ടയുണ്ടായിരുന്നു
ആഹ് വാങ്ങിയതോ ഉണ്ടാക്കിയതോ
ആഹ് ഞങ്ങള് കോളേജ് വിട്ട് വന്നപ്പോ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇവിടെ ചായക്കട ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് കഴിച്ചാ ങ്ങള് ചായ കുടിച്ചോ
ആ ചാടിച്ചു
എന്തേയ്ര്ന്നു കടി
ഇവടെ പഴംപൊരി
പഴംപൊരി ണ്ടാക്ക്യതാ
ആ അതെ ണ്ടാക്ക്യതാ
എ
ഇവടൊന്നും അധികം വേട്ച്ചലില്ല ണ്ടാക്കലെന്നെണധികം
ആ ആ
ഇന്നലെന്ത് ഉച് രാവിലെന്താ കഴിച്ചേ
രാവിലെ ദോശ, ചപ്പാത്തി പിന്നെ ചപ്പാത്തിണ്ടേ ദോശണ്ടായിര്ന്ന് ദോശണ്ട് ആ ആ രണ്ടുമ്മാണം ചെലോൽക്ക് പ്പാക്കും മ്മാക്കൊക്കെ ചപ്പാത്തിയാണ് അല്ലാത്തോ ൽക്കൊക്കെ ദോശാണം അയ്ൽക്ക് ഒരു കറി ണ്ടാക്കും എന്തെലും ഒരു കറി ഞാൻ ണ്ടാക്കും പ റ്റെങ്ങി കൂട്ട അങ്ങനെ ഉച്ചക്ക് സാധാ ചോറും കറീം പിന്നെ മീൻ വർത്തതും
ആ അങ്ങനെ ഇനി രാത്രിക്കും ഇതെന്നെ
ആ രാത്രിക്കും ആ രാത്രിക്കുണ്ടാക്ക ആ മ്മാക്കും ഉപ്പാക്കും ഞ്ഞി രാത്രിക്കക്ക് കഞ്ഞി ണ്ടാക്കണം
ആ ആ
ഓൽക്ക് കഞ്ഞിയാണ് പിന്നെ ചോറ് തിന്നുല്ല രാത്രി
ആ
അപ്പയ്ക്കെന്തെലൊക്കെ കൂട്ടാനും പ്പേരിയും മീൻ വർത്തൊക്കായിട്ട്
കടിണ്ടാക്കല്ണ്ടോ രാത്രി
കടിയോ ഇല്ല ഈ നേരത്ത് ണ്ടാക്കുംന്നല്ലാതെ വൈന്നാരം രാത്രി ണ്ടാക്കലില്ല
ആ ചെലോല് കാണാ ചപ്പാത്തി ഇതൊക്കെ ണ്ടാക്ക്ണ്
ഇല്ലല്ല കഞ്ഞി ഇപ്പം കഞ്ഞി ആണ്
ഉം
പിന്നെ
പിന്നെ വീട്ടിലെന്തെലും കൃഷിയൊക്കെണ്ടോ
ഇല്ലേ കൃഷിഒന്നും അയ്ന്ള്ള സ്ഥലൊന്നും നമ്മക്ക് നമ്മക്ക് നാല് സെന്റ് സ്ഥലൊള്ളു
ആ ആ
വ്ടെ വ്ടെ കോഴി, ആട്. അത്ണ്ട്
കോഴി, ആട് ആരാ നോക്കയ്നെ
അയ്നെമ്മ
ഉമ്മേ
അവടെന്താല്ലേ അന്റെ വീട്ടിലെന്തൊക്കെണ്ട്
ഉം കൃഷിണ്ട് പ്പൊ വീട്ട്ല് കൃഷിണ്ട് ഞാപ്പ ഇവടെ നാട്ടിലല്ല ഏ കേരളത്തിന് പൊർത്ത് പഠിക്ക്ണോട്ത്താ ആ ഹോസ്റ്റലാ നിക്ക്ണത്
ആ എന്തിനാ പടിക്കണത്
ഏ ഒരു ഒക്യുപേഷണൽ തെറാപ്പി പർഞ്ഞ കോഴ്സിന്
ആ എത്ര ആദ്യായിട്ട് പോവാ അതോ
അല്ല ഇതിപ്പോ മൂന്ന മൂന്നാം വർഷായി
ആ
ഇനി ഒര് വർ ഒന്നര വർഷങ്ങൂടിണ്ട്
ആ
കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ജോലി ഫീ ഫീസ് ഫീസ് ഡോണേ ഞാ പുറത്ത് മ് എന്താ നാട്ടില് മലയാളിസിന് ഇവിടെ പഠിക്കുമ്പോ ഡൊണേഷൻ ഒരു ലക്ഷണ്ട് പിന്നെ മാസം ഒന്നേകാല് ലക്ഷം ഫീസും പിന്നെ ഹോസ്റ്റല് നിക്കാച്ചാല് ആ മൂവായിരം റുപ്യാക്കെ വാടകേ
അവിടെ ആണെങ്കിലോ ഇപ്പൊ നിക്കുന്നോടുത്ത് ആണെങ്കിലോ
ഏഹ് ഞാൻ ഹോസ്റ്റലിൽ നിക്കാച്ചാ ഞാ ഇപ്പ നിക്കുന്നത് പുറത്ത് ഇങ്ങനെ അടിയില് ഇവിടുത്തെ ആൾക്കാ ഓണർമാരാണ് ഓല് മേലെ റൂമ് വാടകക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ നിക്കണ് അപ്പൊ മാസം ആറാറം റുപ്പി യാണ് വാടക അയില് മൂന്നാൾക്കാരന്നെ കേറണേ രണ്ടായിരം റുപ്യ ഒരാൾക്ക് പിന്നെ ഫുഡ് ഫുഡൊക്കെ ഞങ്ങള് ഇണ്ടാക്ക ഹോ ഹോസ്റ്റലാമ്പ ഫുഡ് ഇണ്ടായിരുന്നു പിന്നെ ഇപ്പോ അമ്മള് ചെലവ് ചുരുക്കൻ വേണ്ടിട്ടാപ്പൊ പുറത്ത് പുറത്തക്ക് റൂം മാറിയത് ആഹ് അപ്പൊ പിന്നെ വാടക അപ്പൊ പിന്നെ ഫുഡൊക്കെ ഞങ്ങ തന്നെ ഇണ്ടാക്കലാ ഏഹ് ഇന്നിപ്പോ നാട്ടിക്ക് ഇങ്ങനെ ശനിം ഞായറൊക്കെ പൂവാച്ചാല് വരുമ്പോ വല്ല മോര് കറിയോ അങ്ങനെ എന്തേലും കൊഞ്ചും
ആഹ്
അ
പിന്നെ എന്നിട്ട് ആഹ് അല്ല ഇപ്പൊ ഫീസ് ഡൊണേഷൻ പത്ത് കൊടുത്തിട്ടാ കേറിയത്
ഒരു ലക്ഷം കൊടുത്ത്
ആ കേരളത്തിലാണെങ്കില്
കേ കേരളത്തില് അങ്ങല്ല ഇതിപ്പോ കേരളത്തിന്ന് പുറത്ത് പഠിക്കല്ലേ അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് ഡൊണേഷൻ ഇല്ല ഇപ്പൊ വേറെ സ്ഥലത്ത് രാ എന്നാ സ്ഥലത്ത് കുട്ടികൾ വരികാച്ചാല് ഡൊണേഷൻ ഇണ്ട്
അതേല്ലേ
ആ അമ്മ കേരളത്തില് നോക്കി പക്ഷെ കേരളത്തിലെ ആ ഈ കോഴ്സ് ആകെ നാല് കോളേജിലേ ഉള്ളു അതാണെങ്കി ഗവൺമെന്റ് അലോട്ട്മെന്റ് വഴി കേറണം അത് നല്ല മാർക്ക് ഇണ്ടെങ്കി കിട്ടാൻ ചാൻസ് എൻക്ക് തൊണ്ണൂറ് എത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഉറപ്പില്ല കിട്ടോ കിട്ടില്ലേന്ന് ഉറപ്പില്ല അപ്പൊ പിന്നെ ഒരു വർഷം വെറുതെ കളയണ്ട വിചരിച്ച് ഇങ്ങനെ പുറത്ത് നോക്കിയത് പിന്നെ അയിന്റെ അലോട്ട്മെന്റ് ഒക്കെ വൈകീട്ടാണ് വരിക അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ ആ പിന്നെ അവിടെ ഇവിടെ ഒരു ലക്ഷം കൊടുത്തേന് ശേഷാണ് എനിക്ക് അവിടെ കേരളത്തില് കിട്ട ത് അത് തിരുവനന്തപുരത്താ കിട്ടിയത് അപ്പൊ പിന്നെ അവിടു ക്ക് പിന്നെ പോവണ്ട ആ അത് കൊറെ പന്ത്രണ്ട് മണിക്കൂറിണ്ട് അത്രൊന്നുല്ല ഇപ്പ ഞാൻ പഠിക്കുന്നോട്ത്തൊന്നും ഇവിടെ നാല് മണിക്കൂറ് അഞ്ച് മണിക്കൂറേ ഉള്ളു
ആഹ് ആഹ് ആഹ്
അപ്പ അങ്ങനെ
ഇപ്പ നിങ്ങള് അ അങ്ങളാരേലും പഠി പഠിക്കണ ഉണ്ടോ
പഠിക്കാൻ ഇപ്പ മോൾക്ക് നോക്കണം ഇപ്പ പ്ലസ് ടു കഴിഞ്ഞാണ്ടേ അപ്പൊ മെഡിക്കൽ ഫീൽഡിൽ നോക്കണംന്ന് പറഞ്ഞു കൊണ്ട് നിക്കാണ്
ആഹ് ഇപ്പ ഇപ്പൊ എല്ലാരിം ഇപ്പന്ന് ഞാനന്ന് ഞാനിപ്പോ വന്നിട്ട് ഇപ്പ മൂന്നാർഷായില്ലേ അന്ന് പറഞ്ഞ ഈ കോഴ്സ് ചെയ്യുന്നു ഇങ്ങനെ നല്ല സാലറിയും ഇപ്പ ന നാട്ടിലന്നെ നാല്പ്പത് അമ്പതിനായിരം ഒക്കെ കിട്ടും ഫസ്റ്റില തന്നെ കേറുകാ വെച്ചാല് അപ്പൊ അത് നോ ക്കി ഇപ്പൊ ഭാവില് ഇപ്പ നമുക്ക് ഇപ്പൊ സാധാ വല്ല ബീഫ് ഫാമും പിന്നെല്ല എം എൽ ടി ഒക്കെ എടുക്കാം പക്ഷെ ഇത് അത്രയോ നമ്മുടെ നാട്ടിൽ തന്നെ അത് ഇഷ്ടംപോലെ ആൾക്കാര് എടുക്കണിണ്ട് അ പിൻ നമ്മളിപ്പ ഇപ്പൊക്ക് മാത്രം പറയല്ലോ നമ്മള് ഭാവിൽ ഇപ്പ പഠിക്കണന്ന് വെച്ചാൽ ഇനീ നമുക്ക് പറ്റുന്ന ത്തോളം ജോലി ചെയ്യണം വിചാരിച്ചിട്ടല്ലേ അപ്പൊ നല്ല കോഴ്സ് എടുക്കാ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് പിന്നെ എന്റെ,, ഒക്കു പേഷണൽ തെറാപ്പി ആഹ് പിന്നെ എന്റെ വീട്ടില് പറഞ്ഞാ ഞാനാണ് മൂത്തത് അപ്പൊ ആ ആൺമക്കൾ ആരുുംല്ല അപ്പൊ ഒരു ആണിന്റെ പോലെയൊക്കെ എന്തേലുമൊക്കെ ജോലീക്ക്‌ വേണ്ടേ വീട്ടുകാരനിീ നോക്കണല്ലേ ഇനി ബാക്കി അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താ പിന്നെ ഇതിപ്പോൊ,, എന്താ സ്കോപ്പ് ഉണ്ട് നാട്ടിലൊക്കെ പറഞ്ഞാല് ആ പുറത്ത് തമിഴന്മാരാണ് ജോലി സി ചെയ്യണൊരു മലയാളീസൊന്നും ആരും അങ്ങനെ എടുത്തിട്ടില്ല അപ്പ അങ്ങനെയൊക്കെ നോക്കിട്ട് സ്കോപ്പ് ഉണ്ട് എന്നാ സാലറി ഉണ്ട് നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്നതു ആണ് അങ്ങനെ വിചാരിച്ചിട്ട് എടുത്താ ഇവെയ്യാത്ത കുട്ടി കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ
ആഹ് അവരല്ലേ
ആഹ് ഇത് കൊറെ വിഭാഗംണ്ട് ഇതില് ഇപ്പൊ പീഡിയാട്രിക്സ് പറയണത് കുട്ടികളൽ പട്ട അതില് ഇപ്പൊ പറഞ്ഞ ഈ ഒട്ടിസം ബാധിച്ച കുട്ടികള് പിന്നെ ഡൗൺസിണ്ട്രാ അങ്ങനെ കുറെേ അസുഖങ്ങൾഇല്ലേ പിന്നെ ചെല കുട്ടികളാണല്ലേ ഈ ഹൈപ്പർ ആയിട്ട് ഇങ്ങനെ തുള്ളി ചാടിട്ട് പറഞ്ഞ തീരേകേക്ക് നക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ അങ്ങനത്തെവരൊക്കെ നോക്കും പിന്നെ ന്യൂറോൽ വരുന്നാണ് ഈ സ്ട്രോക്ക്ക്കെ സ്ട്രോക്ക് വന്ന ആൾക്കാർ ചികിത്സിക്കുക
ആഹ്
അങ്ങനെത് ഇത് പറഞ്ഞല് മരുന്ന് നമ്മൾ കൊടുക്കണില്ല ഇതിങ്ങനെ ഓരോ തെറാപ്പി ചെയ്യും അപ്പൊ ഓരോ കൈ സ്ട്രോക്ക് ഒക്കെ വന്നാൽ തളർന്നിട്ട് കടക്കുക അപ്പോകാലിനൊക്കെ നമ്മെ ഓരോക്സൈസും ഇങ്ങെ ചെയ്തിട്ട് ഓര കൊ ഇതാക്കും ചെിലപ്പോ ഫുുള്ളായിട്ട് റീ പഴയ പോലെ ആവൂല എന്നാലും വെറുത കടക്കണേക്കാന്നല്ലേ എന്തേലുമൊക്കെ ചെയ്യൻപറ്റുന്നത്
ആഹ് അവരെ നോക്കാണ് അവര് ആത് പഠിക്ക ണല്ലേ അപ്പം ഉം ഉം പ്പം പഠിക്കിണില്ലടി കൂടെ ജോലി ചെയ്യാൻ പറ്റുവോ അതോ പടി ത്തം കഴിഞ്ഞിട്ട് തന്നെ
ഏഹ് പ പടിത്തം കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളു അതിന് നാലര വർഷണ്ട് ഇപ്പൊ അത് അഞ്ചുർഷ ആക്കിയി ഇപ്പ എന്താ വെച്ചാൽ ഇപ്പൊ ഫ്രണ്ടില് നമുക്ക് ഡോക്ടർ എന്ന് ചേർക്കാൻ പറ്റും ആയിപ്രാവശ്യം മുതലാണ് വന്നത് ഇപ്രാവശ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം മുതലേട്ടാ വന്നത് അപ്പൊ അപ്പോ പ്പോ ഡോക്ടറിന്റെ സ്ഥാനം പോലെ തന്നെ ഉണ്ട്
ആഹ്
അപ്പൊ അങ്ങനെയൊക്കെ ആക്കി കേരളത്തി,, കുറവാണ് ഇനിപ്പോ അവിടെ നോക്കുവായിരുന്നു ഇപ്പ അത്യാവ്യം മാർക്ക ഉണ്ടെങ്കിൽ കുഴപ്പമില്ല
ഇന്റെുമോക്ക് എമ്പത്തിമൂന്ന് ശതമാനം ഉള്ളു അപ്പൊ കിട്ടോ അവര് അവിടെൊക്കെ കേരളത്തിലൊക്കെ
ആഹ് അതന്നുവെച്ചാൽ കേരളത്തിത്തില് കുറെേ സീറ്റിന് കുഴപ്പമില്ല ഇത് ഒരു കോളേജിന് ഇരുപത് സീറ്റ കൊടുക്കണള്ളൂര്
ആഹ്
അപ്പൊ അങ്ങനെപ്പോ വേറെ കു വേറെ കുറെ കുട്ടികളിപ്പ എനക്ക് അറിയുന്ന കുട്ടികൾ ചേരാൻ നിന്നിന്നുഓര് ഇതക്കെ പറഞ്ഞാലി ഒരു പ്ലസ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്കണ്ട് പറഞ്ഞിട്ട് ഇതില് ഇതില് കൊടുത്തോക്കട്ടെ അങ്ങനെ പറഞ് കൊറെേ ആൾക്കാാര് നക്കുന്നുണ്ട്
ഉം
ആഹ് അങ്ങനെ
അങ്ങനെയോക്കെയല്ലേ ഉം ന്നിപ്പാപ്പ അനസ്തെഷനൊക്കെ
അനസ്തേഷ്യ ഒക്കെ പരഞ്ഞാലേ അത് അപ്പോ ഇവിടെ ഞാൻ ങ്ങന് ഇങ്ങനെ ചിന്തിച്ചാ മതി നമ്മള് പറഞ്ഞ കൊറേ ആൾക്കാര് അയിന് പഠിക്കുനുണ്ട് പ്പാ എല്ലാരും കൂടി ഈ അനസ്തേഷ്യക്കെ ഒരു ഹോസ്പിറ്റല് ആകെ ഒരു ഡോക്ടറിന് അതില് രണ്ട് മൂന്നാല് ആൾക്കാരെ ആവശ്യള്ളൂ നേഴ്സുമാർ പറഞ്ഞാ ഇഷ്ടംപോലെ ആൾക്കാരെ ആവശ്യണ്ട് പക്ഷേ ഓല്ക്ക് സാലറി കുറവാന്നേള്ളൂ. പക്ഷെ ഓര്ക്ക് കുറെ എപ്പളും ജോലി സാധ്യതണ്ട് പക്ഷെ അനസ്തേഷ്യ വരെ ഒരു ഹോസ്പിറ്റലിന്റെ കീഴിൽ ഇപ്പം ആകെ രണ്ട് മൂന്ന് ആൾ ആൾക്കാരെ ആവശ്യള്ളു ഇത് ഒരു പപത്തുപതിനഞ്ച് ആൾക്- ക്കാരെ ആവശ്യല്ലല്ലോ അപ്പൊ അങ്ങന്- സാപ്പ് അയിനൊക്കെ ഇപ്പ അയിന്റെ സ്കോപ്പും സാലറി ഒക്കെ ഇപ്പൊ കൊറവാ. ട്ട് അമ്മളിവിടെ പഠിക്കുന്ന സീ സീനിയേഴ്സ് ഒക്കെ വേണേൽ അനസ്തേഷ്യ പഠിച്ചിരുന്നു ഇപ്പൊ ആരും ഇപ്പോ ആ കോഴ്സ് ഇവിടാരും എടുക്കണില്ല മലയാളീസ് ഇപ്പം അനസ്തേഷ്യക്കും പിന്നെ റേഡിയോളജി അങ്ങനത്തെ കോ കോഴ്സ്ണ്ട് ബി അങ്ങ അയിനിപ്പ ആരു ഇപ്പോ അഡ്മിഷൻ ഇല്ല ഇപ്പ എല്ലാരും എന്താ ഫിസിയോതെറാപ്പിയും ഓക്കുപേഷൻ തെറാപ്പി പിന്നെ ഫാംഡി അങ്ങനത്തേന്നെപ്പൊ കൂടുതൽ ആൾക്കാർ
ഉം
നമ്മള് വ് എല്ലാരുപ്പ എന്ന്ച് സാലറി വേണം പൈസ വേണം പ്പ്ന്നാ നല്ല ജോലി എടുക്കാ ആ ഒരു മൈൻഡില്
ആഹ് അങ്ങന്ണ് ലെ
ആഹ് പിന്നെ ഗേ നമ്മെളെന്തേലും നോ നാട്ടില് നോക്കി വെച് പിന്നെ കുഴപ്പില്ല പുറത്തൊക്കെ നോക്കവെച്ചാല് സീറ്റ് ഒക്കെ ഇവിടെന്നോ മേയ്ൽ എങ്എക്സാം ഇവർക്കെന്നാ മെയിലോ ആ അന്നേരം ഇവിടുത്തെ സി എ മാർച്ച് ആഹ് അന്ന്ന്നെ ഇവിടുത്തെ സീറ്റ് ഫുള്ളായിക്കണ് ഇത് ലാ ലാസ്റ്റ് കമ്മന്ന് വച്ചാ ഞാൻ ഫസ്റ്റ് അന്ന് ഒരു ലക്ഷത്തിന് കയറിത് ഇന്റെപ്പള്ള കുട്ടികളൊക്കെത് ലാസ്റ്റ് ആയി കാരണം മൂന്ന് ലക്ഷം നാലും നാലു ലക്ഷോക്കെ കൊടുത്തിട്ട കേറിണ്.
അങ്ങനെ ലാസ്റ്റ്പ്പ ഫസ്റ്റന്നെ അപ്പൊ ഈ മ് മോളൊക്കെ പറഞ്ഞു ആപ്ലിക്കേഷൻ വന്നിട്ടില്ല എങ് കൊടു എന്തിന് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് നി
ആ അത്റഞ്ഞാ എൽ ബി എസിന് ഈ നാട്ടില് കേരളത്തില് മ്മക്ക് മെഡിക്- ക്കൽ ഫീൽഡിന് കൊടുക്കണന്നുണ്ടെങ്കിൽ എൽ ബി എസ് അലോട്ട്മെന്റ് വഴിയ കൊടുക്ക അതിന്റെ ഇപ്പ പ്രൊ ഉം - നടന്നോണ്ടിരിക്കണള്ളൂ അവൾക്ക്പ്പോ സ് അയിലിപ്പോ എന്തായാലും കിട്ടും നഴ്സിംഗ് ആയാലക്കെ കിട്ടും എമ്പത്തേഴ് ശതമാനം ഇല്ലേ അപ്പൊ ഇനി നേഴ്സ്- സിംഗ് എന്തേ കിട്ടുണ്ടാവും ചിലപ്പോ ഫിസിയോതെറാപ്പിയൊക്കെ കിട്ടുണ്ടാവും ഇക്കന്ന് ഫിസിയോതെറാ- പ്പിക്ക് കിട്ടീന്ന് പിന്നെ എക്ക് വാണ്ടത് ഈ കോഴസായ കാരണം ഞാൻ പിന്നെ അ അത് നോക്കിയെടുത്ത്
അത് നോക്കില്ലേ ഓൾ ആദ്യം പറഞ്ഞിരുന്ന അങ്ങനെയന്ന് ഇപ്പൊ ഈ പറഞ്ഞ ഓഫീസ്അ- ത്തക്കെ ഈ പറഞ്ഞതായി നോക്കാന്ന് പിന്നെ ഇവിടെ എല്ലാരും പറഞ്ഞവളോട് ഓളെ മാമി മാരൊക്കെ അത് എ- അന്നെ കൊണ്ട് കയ്യൂല അങ്ങനെയാണ് ഇങ്ങനെയന്ന് പറഞ്ഞാണ്ട് ചടപ്പിച്ചു പോയി
ആഹ് അതാല്ലേ ഞമ്മക്- ക്ക് നോ ക് പറ്റണെ മ ആ കോഴ്സ് എങ്ങനെ അറിഞ്ഞിട്ട് തമ്മളെ കൊണ്ട് വച്ചുവോ ഇതിപ്പോ മറ്റേക്ക് വെച്ച് നോക്കവെ നമ്മള് ഈ ആൾക്കാരെ സഹായിക്കല് ഒരു സേവനം പോലെ ഓരോക്കാ അമ്മക്ക് പറ്റെന്നത് തന്നെയാണ് ഓരോ ക കൈയിന്നൊക്കെ അങ്ങനെ ഓരോ ജസ്റ്റ് മസാജ്യ്തിട്ട് അങ്ങനെ ഓരോ ആക്ട് അപ്പോ കട് റ്റൂൾ അങ്ങ്ട്ടും വെ വെക്കാൻ അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് പണികളെ ളള്ളു ഈ സ്ട്രോക്ക് ഒക്കെ നിക്കുമ്പോഴാഅമ്മള് ആ ആൾക്കാര് പൊന്തിക്കേണ്ടി ഒക്കെ വരിയാ ആഹ് ആ ആഹ് ഓക്കെ ശരി